ഹലോ
ഹലോ സുഖണോ
ആഹ് സുഖാണ്
ഉം ചായ കുടിച്ച ആഹ് മായക്കുണ്ട് ഏ
ഇമ് മക്കള് സ്കൂളിലട്ട് വരാനുള്ള ആ ഒരു ഇതിന്റെ ഇതിലാണ്
ആ ചായൊക്കെ ആ ഉണ്ടാക്കേണ്ടിരിക്കറല്ലേ
ആഹ് ആഹ് അവര് വന്നിട്ട് ഉണ്ടാക്കല് ചൂട് കൊടുക്കണ വണ്ണം അപ്പൊ അവക്ക് പിന്നെ അവര് വന്നിട്ട് ഉണ്ടാക്കല്
ഉ പിന്നെ മയന്റെ ദിവസ രണ്ട് മൂന്ന് ദിവസമായിട്ട്
ഉം കുറച്ച ദിവസ ആട്ട് മനയ കുറച്ച് ദിവസമായിട്ട് വെയിയിലലീന അപ്പൊ അതിന്റെ ബാക്കി മായന്യ എന്ന മഴല്ലും പെരുമയല്ലല്ലോ ഇങ്ങനെ ഒരു പാറ്റു മയല്ലേ
ആഹ്‌ നേർക്കൊരു മയെ അത് തിരുമ്പിയത് ഒണങ്ങനാ പണി
ആ അതാണ് പണി മെഷീൻ ഇട്ടാലും ഉണങ്ങി കിട്ടണമെങ്കി കൊറച്ച് ടൈം തന്നെ
ഉം മെഷീൻ ഇട്ടാലും വേണം വെയില് തട്ടണം
ഉ ഫാൻ ഫാൻറ തോട്ട് കൊടുുന്നുട്ടുണ്ടായിരും ബാക്കിയണ ഇങ്ങനെങ്കിൽ
ഉം ചോറ് ഇിച്ചല്ലേ
ആഹ്‌ ചോറെയി കഴിഞ്ഞു
എന്തേയിനി കറി
കറി മുരിങ്ങ കറി ചക്ക കൂട്ടാന്
ആവു അത് മതിയല്ലേ വേറെ ഒന്നും വേണ്ട
മ്മ് ചക്ക് കൂട്ടാ ഉണ്ടെങ്കി അതന്നെ മതില്ലേ
ആഹ് പിന്നെ സാമ്പാർ അവിയല് അങ്ങനെ ഓരോന്ന് സാമ്പാർ തായ പിന്നെ ഒന്നും വേണ്ട ആ ചോറ് മാത്രം
ഉം സാമ്പാർ തന്നെ എല്ല കൂ കൂട്ടാനകളും പെട്ടില്ലേ
ഉം അതിന് സാമ്പാറിന്റെ ഒരു ചോയ മാത്രം മതി.
ഉം ന്നാൽ തന്നെ വയർ നിറച്ച് ചോറ് കഴിക്കാം.
ഉം പി വേറെന്നരു ആ ചോറൊക്കെ കഴിഞ്ഞി ഇങ്ങനെക്കെടകാണ്. അതന്നെ ഫ്രീ ആയപ്പോ എങ്ങനെ കേറിയത്.
ആ ആ ഇനിപ്പം മക്കള് വന്നാ പിന്നെ ഓലെ തിരക്കാവൂലേ.
ആ അപ്പ അങ്ങനെ കേറി
ഉം ഉ എത്ര മക്കളാ.
മൂന്നാളാ
ആ അപ്പ സ്കൂൾ പോണ..
മൂന്ന് ആ് രണ്ടാൾന്ന് പോയിട്ടില്യ ഒരാൾക്കന്ന വല്യമോക്ക് പനിയാ അപ്പൊ. പനിച്ചപ്പോ പറഞ്ഞ അച്ചില്യ അപ്പൊ. രണ്ടാമത്തനും പറഞ്ഞി ഞാനും പോവുല സ്കൂൾക്ക് ന്നറ്ഞ്ഞി. അപ്പോഓനും പോണില്ല അപ്പൊ ചെറുത്. ഇതുണ്ട് നെയസറി പോണതാ അത് പോയതേ കണ്ടിട്ടില്ല.
ഏ ഒറ്റക്ക് പോവാ അപ്പൊ എന്താ.
ആ നെയസ്രി നൈസ്രി വണ്ടി വന്നര.. റ്റ പായലാണ് റോട്ടിന് കീപ്പട്ടങ്ങ് പഞ്ഞി എലി കേറി പോവും പിന്നെ..
ആ ആ
പിന്നെ പോകുമ്പോതി ഞമ്മളത്തുമബോത്തിൻ ഓൽ പോയിണ്ടാവും.
എ നെയ്സറീക്ക് വണ്ടി വിരിയക്കാറല്ലേ.
ആഹ നസ്രിവേണ്ടി വരും അതോണ്ട് സുഖ..
ആ
ആ മൂന്നര ആമ്പോത്തിന് നഴ്സറി വണ്ടി വരും.
ആഹ തിരിച്ചവരും ലേ വരാനായി.
ആഹ അത്പിന്നെ ഒനെന്നെ ഇങ്ങട്ട് വരുംചെയ്യും നമ്മള് നോക്കണ്ട ആവശ്യല്യ.
ആ ആ വല്യ കുട്യാള നോക്കേണ്ടതില്ലേ ഇപ്പോളും.
ഹാവൂ ൻ്റെമ്മേ വല്യ കുട്ട്യേലാൻ പനിച്ചാലും ബുദ്ധിമുട്ട്. യെല്ലതും ബുദ്ധിമുട്ട.
ബുദ്ധിമുട്ട ചെറിയ ചെറിയ കുട്ട്യേൽ എല്ലാരുംതും അങ്ങനെത്തന്നെ ഓൽ ഓലഇഷ്ടത്തി ഓൽ ഓൽ പോകുംചെയ്യും ഓൽ വരൂചെയ്യു അപ്പോ വലിയ കുട്ടികളെയാണ് പോലെ പിന്നാലെ നടക്കേണ്ടി വരും
ആഹ് അതാണ് കെതിട്.
ഉ അവർക്ക് വന്നാ അവര്. അവരെ പിന്നാലെ നടന്നിട്ട് കഴിഞ്ഞിട്ടുല്ല.
ഉം അതാണ്
ഇനിവലിയ മോൻ വന്നാൽ ചോറ് ചെറിയമോൻ ചോറോ അതൊക്കെകടിയോ ചായക്ക്.
മ്മ് അതാ ടേബിൾമെ കേറും അതെന്താ ഉള്ള ഒക്കെടി. അത്ത് കഴിച്ചു അതിനെ ആരും എടുത്തു കൊടുക്കണം ഒന്നുമില്ല
ഓഓ അതാണ് അവനോനും വണ്ട അവനെടുത്ത് തിന്നുല്ലേ
മ്മ് പിന്നെ നമ്മള് പോയണ്ട് രണ്ടാമത് നന്നാക്കണംന്ന് മാത്രം.
ആ അത് പിന്നെ എന്തായാലും ഉണ്ടാവും ചെറിയ കു.. കുട്ടികളല്ലേ വലിയ കുട്ടികള മാതിരില്ലല്ലോ. വലിയ കുട്ടികൾ നമ്മൾ എടുത്തും കൊടുക്കേണ്ടി വരും നന്നാക്കും വേണ്ടി വരും ഒക്കെ വേണ്ടിരും.
ആ് അവർക്ക്എന്തേലും പനിയോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴാണ് മനസ്സില ഗതികേട്
ബുദ്ധിമുട്ടില്ലേ ഇവിടെ ഇപ്പ ഈ കാലാവസ്ഥ മാറിയിട്ട്. എല്ലാവർക്കും ഒരു പനിയാണ് പനീന്റെ സമയമാണ്.
ആ് പൈ ഞങ്ങൾക്ക് ഇപ്പ രണ്ടാമത് വട്ടം പനി വന്നതാ..
ആഹ രണ്ടാമത്തെട്ടം വന്നതാണ് ഈ കാലാവസ്ഥ വെയിലും പനി വെയിലും മഴട്ടെ മഴ തന്നെണ്
ആഹ മോളിപ്പ ആഹ അതല്ല കൊട കൊണ്ടാനും പറഞ്ഞാല് കേക്കൂല
അപ്പൊ എത്രയിലാണ് ആഹ അല്ല വല്യ കുട്ടി പ്ലസ് ടുവിന് പഠിക്കയാണ് മോളാണ് രണ്ടാമത്തത് ആറില് പ പഠിക്കാണ്
പടേരും മ്മ് ചായക്കക്കെ ലെ
ഉ ആഹ് ഓലക്ക് എല്ലാർക്കും ക കടി പിന്നെ ചൂട് കൊടുക്ക ഉക്കനെ വേണം ചെറുതിന് വരെന്ന യു കെ ജിക്കാരനാണ് ഓന് വരെ ചൂടോടുക്കന വേണം ചൂട കറ കഴിഞ്ഞാ ഒരു കരുക്കും വേണ്ട അപ്പൾ ഞാനൻ എന്നരു അപ്പോ ദോശയ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചൂട് കലക്കിപ്പയിന്ന അപ്പ ഇപ്പ ഇണ്ടാവില്ലേ ഇഡലി യോശ അവക്ക് ചൂട ഒന്ന കൊടുക്കല എന്താച്ചാതാ അപ്പ ഉണ്ടക്കലാണ് അവര് വന്നിട്ട് ഇണ്ടാക്കല വെള്ളം എന്തെങ്കലും കലക്കി ചായ ഓലരും കുടിക്കൂല
ഏയ് അതെന്തേ ചായ കുടിക്കൂല്ല
ചോയ അവരൊക്കെ ഓക്ക് മൂന്നാക്കും വേണ്ട രണ്ടാമത്തും പിന്നീ രാവിലെ കുടിക്കും ഞും വന്ന ഓന്നും വേണ്ട രാവിലെ പി നാലായിരും ച ഉ രണ്ടാമത്തെ മാത്രം കുടിക്കും
അതോ ഉം അതുകൊണ്ട് ചായ ഉണ്ടാക്കണ്ടല്ലേ
ഏയ് ചായ അത്ര നിർഭന്തല്ലോ നിർബന്തല്ല ഞാനുംല്ല ആ കുടിക്കൂല
നിങ്ങക്ക് വേണ്ടേ
ഇമ്മയും ഹസ്ബൻറും ഉണ്ടെങ്കിലെ കുടികുളൂ
അപ്പൊ നിങ്ങള് വീട് അല്ല
ആഹ
വീട്ടിൽ നിങ്ങെ മാത്രേ ഉള്ളു
അല്ല ഉമ്മുണ്ട് ഹസ്ബൻന്റു ഉണ്ട്
ഏയ് ഞങ്ങൾ പിന്നെ ഒറ്റ വീട് എടുത്തക്കാണ്
ആഹ് ആഹ് അപ്പൊ നിങ്ങൾ ആ് താമസങ്ങളറ്റൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ
ആഹ ആഹ മ്മ് പന്ത്രണ്ട് വർഷത്തിനേഷം
ഏഹ് ആഹ് ആഹ് അത് വരെ തറവാട്ട്ള്ള വീട്ടിലേന്നേക്കാരല്ലേ
ഉം അത് പറ്റ കെതിയേടുമ്പളാണ് നമ്മള്
ആഹ് താമസം മാറാ ആഹ് കുട്ട്യാളൊക്കെ വലിതായി കഴിഞ്ഞ പിന്നെ വി ട്ടില് സൗകര്യം ഉണ്ടാവൂല അപ്പപിന്നെ വേറെ എളച്ചി മുത്തച്ഛിമാരോക്കെണ്ടെങ്കില് പിന്നെ എല്ലാർക്കും കയ്യുല്ല
ആഹ് അതാണെ
ഉം ഉം
നമ്മക്ക് ബുദ്ധിമുട്ടാവും ചെയ്യും
ആഹ് ആഹ് അവർക്കൊക്കെ ബുദ്ധിമുട്ടാവുമ്പോ നമക്ക് കയ്യില്ല അപ്പപിന്നെ താമസം മാറേ നടക്കൊള്ളൂ ഞങ്ങ ഞങ്ങളെനൊള്ളൂ വീട്ട്ല് ഇവര് എളച്ചി എളച്ചനാണ് അവര് പിന്നെ പൊറത്ത് ജോലിയ്യാ ഓല് അവിടെ സെറ്റിൽഡാ
ഏഹ്
അപ്പൊ പിന്നെ ഇവിടെ ആരുല്ല പിന്നെ നമ്മ ആഹ് അമ്മീ ഞങ്ങളും അങ്ങനെ ഞങ്ങളെട്ത്തന്നെ ഇപ്പല്ല ഇമ്മന്നോള്ളു
ഏഹ് തറവാടാ
ആഹ് തറവാടാ പഴേ തറവാട് വീടാ
ഏഹ് ഏഹ്
വീടിന് തറ കെട്ടീട്ട്ണ്ട് അതും കയറ്റീട്ടില്ല രണ്ടൂട്ടർക്കും തറ കെ കിട്ടീട്ട് പിന്നെ അയമക്കൊന്നും നോക്കിട്ടില്ല
ഏഹ് അതന്നെ നോക്കിയാല് നമ്മക്ക് പൈസ പോണ വഴിം കാണൂല
വീട് ഉം വീട്മ്മക്ക് നോക്കുമ്പോത്തിന് നല്ല
വീട് ഇട്ക്ക്ണ് ആഹ് ഇപ്പൊര് വീട് ഇട്ത്താ ത് മോളാ വെല്ത്
ആഹ് വല്താ മോള് പ്ലസ്റ്റൂന് പഠിക്കാ
ഇഞ്ഞ്പ്പ
ഇഞ്ഞ്പ്പോളെ പഠിപ്പിക്കാ ചെയ്യാ വീട് വെക്കാനൊന്നും നടക്കൂല ഇപ്പവരത് കയ്യട്ടെ ഇന്നട്ട് നോക്കാര്തി അവളെന്തേലും പഠിപ്പിക്കേ ജോലിക്ക് പഠി പ്പിക്കണം എയ്തിക്ണ് അപ്പൊ പഠിത്തൊക്കെ കഴിയുമ്പോക്ന്നെ അവരെ കല്യാണം
മറ്റേല് ഇപ്പൊവ്ടെ അവിടെ സെറ്റില
ആഹ് ഓല് സെറ്റിൽഡാ ഓല്പ്പൊ വെക്കേഷന് മാത്രേ വെറ്ലൊള്ളു
അതൊണ്ട് പിന്നെ അത്ര ബുദ്ധിമുട്ട്ണ്ടാവൂല
ഏഹ് ഇല്ല എന്നാലും വന്നാല്പ്പൊ നമ ത്ത് ഞമ്മക്ക് ജീവിക്കാള്ളത് വീടാണ് പിന്നെ അങ്ങനെ പോട്ടെര്തി ഇനിപ്പോ ആർക്കേലൊക്കെ ക്കാന്ന്ണ്ടെങ്കി അപ്പൊ കേറ്റും ചെയ്യാ
ആഹ് ആഹ്
ഉം ഉം പുള്മഴ
ഇന്നാലും ഇല്ല ഞങ്ങള് ഒറ്റക്ക്
ആഹ് ഇങ്ങള് ഒറ്റൊക്കന്നെക്കാരം ലേ മൂന്ന് കുട്ട്യേളും ലേ
ആഹ് ആഹ് ഞാനും മൂന്ന് കുട്ട്യേളും കെട്ട്യോനും കെറ്റീവിന്റെ ഷോപ്പില് പോവാണ്
ആഹ് ആഹ് ശെരി മക്കളെ കാര്യങ്ങള് നോ കുംബത്തിങ്ങനെ വേറെ ജോലിയൊന്നും ഉണ്ടാവൂലല്ലേ
ഇല്ല ഞാൻ എക്സാം എഴുതിണ്ട്
ഏഹ് പഠിക്ക്ണ്ടോ
പ്ലസ് വണ്ണിന്റോക്കെ ആർ പ്ലസ് വണ്ണ് ആറ് മാസത്തെ കോഴ്സ് ആഹ് ആഹ് കഴിഞ്ഞ് നാ പതിനൊന്നാതീ എക്സാമ്
ഏഹ് എക്സാമോ അത് ഓൺലൈലെനോ അതോ ഇവടെ വീട്ട്ന്ന് അവടെ പോയി പൊറത്തു പോയി എഴ്തേ
ആ പുറത്ത് പോയ് എഴ്ത ഓൺലൈനല്ല ഓൺലൈന ഇന്നല്ലെപ്പൊ പൊറത്ത് പോയ് എഴ്തിയ അല്ലാത്തൊര്
ആഹ് അത് നല്ല അതന്നെ പഠിക്കാനും പൊറത്തു പോയി പഠിക്കന്നെ
ആഹ് ആകെ ഒരു ഞായറാഴ്ച്ചെ പൊറ്ത്തോകാൻ കിട്ട്ണോള്ളൂ
ഞായറാഴ്ച്ച ക്ലാസ്സ് ഉണ്ടാവൂലല്ലേ
ആഹ് അതെങ്ങനെ എൻജോയ് ചെയ്ത് പോവല്ലാതായി എന്നും വീട്ടിലിരിക്കല്ലേ
ആഹ് മക്കള പിന്നാലെ ഇരിക്കല്ലേ ഒരീസം പൊറ്ത്ത് പോയാ അത് നല്ലത് എല്ലാവരും ഇപ്പൊ പഠി ക്കണം ജോലിക്ക് പോണം ആ ഒരു സിസ്റ്റ്ത്ത്ക്ക് മാറിക്കല്ലേ
ഇപ്പയ്ന് കുട്ട്യേളൊന്നും കിട്ടാനുല്ലല്ലോ
കുട്ട്യേളോക്കെ വല്ല്യതായി കഴിഞ്ഞാ പിന്നെ നടക്കും
ആഹ് അതല്ലേ ഇപ്പയിന് ഒക്കെ പഠിച്ച്ണ കുട്ട്യാള പഠി ക്കാന്ന്ള്ള ചിന്ത മാത്രായി കുട്ട്യേക്കും പെൺകുട്ടിക്കേ
കുട്ട്യാളായാ ആൺകുട്ട്യളായാലൊക്കെ ഇപ്പോ ജോലി വാങ്ങാ പഠിക്ക ആ ഒര്തെന്നൊള്ളു വേറേ
ആഹ് അത് ഇല്ലെങ്കില് ഏഹ് അത് നല്ല കാര്യാട്ടോ സംഭ
ആഹ് അത് ശരിയാണ് അല്ല നമ്മള മാതിരി വെറ്തെ ഇരിക്കേണ്ടി വരും വീ ലൊക്കെ നമ്മള കാലത്ത് നമ്മള് പഠിക്കാൻ പോയില്ല മ്മ് ഇപ്പൊ നമ്മ ആഹ് എന്തായാലും ആണായാലും പെണ്ണായാലും ഇപ്പൊക്കെ
ബുദ്ധി അത്രോള്ളേനി
ഉം സാരല്ല അന്നത്തെ കാലും കാലഘട്ടവും അങ്ങനായിരുന്നു ഇപ്പൊക്കെ മക്കക്ക് അന്സരിച്ച് എല്ലാം മാറല്ലേ
ഉം അതെ
അപ്പ അയിനന്സര്
ഓരോ കാല ഉം
ന്യൂൻജനറേഷനല്ലേ അവർക്കന്സരിച്ച് ക മയ കാലാവസ്ഥിം മഴ മഴക്കാല
ഇന്നാ ശെരിട്ടോ
ആഹ് ഇന്നാ ആയിക്കോട്ടേന്നാ ശെരി